മുമ്പേ വിളിച്ച കോള് കാണിക്കുന്നില്ല മുമ്പേ വിളിച്ച കോള് കാണിക്കുന്നില്ല
അക്ക എത്രണ്ണം ഉണ്ടിനി?
ഇനി രണ്ടെണ്ണോടെ ഒള്ളൂ
ഉം
ആഹ്
പിന്ന നനഞ്ഞ മുടിയാണാ കെട്ടി വെക്കുന്നത് അല്ല കൊ നനഞ്ഞ മുടി കെട്ടി വെച്ചാ കൊല പിടിക്കും അറിയുമോ
മുടിയുടെ തുമ്പിലെല്ലാം ഇങ്ങനെ കുരു കുരു പോലെ വരും
എന്റെ അനിയത്തി കുളിച്ചു വന്നിട്ട് ആ നനവോടെ കെട്ടി വെക്കുന്നു
ഓഹ്
അതിന്റെ സെയിം
വെയിലുണ്ടോ അവിടെ ഇവിടെ ഇപ്പ നല്ല വെയില്
ആഹ്കടെ ജല്ലി കടെ അയ്യോ അതെന്തുവാ
കാപ്പി നോക്കണ്ടേ ഉം ഹലോ
ഹലോ
ഇയ്യോ ഇത്ര സമയൊക്കെ വേസ്റ്റ് ആയല്ലോ ദേവി
ഇല്ലേലും കൊതുക് കടിക്കുവ ഈ പെൺ കൊതുക് കടിക്കുമ്പോഴല്ലേ ഡെങ്കി പനി വരുന്നേ
പെൺ കൊതുകേ നമ്മളെ കടിക്കാറുള്ളൂ
അപ്പ ആൺ കൊതുക്
ആൺ കൊതുക് ഈ ഇലയിലെ നീരും ഒക്കെയാ കുടിക്കുന്ന
ഉം
ഉം നമ്മുടെ മനുഷ്യന്മാരെ കുത്തുന്ന എല്ലാം പെൺകൊതുകുകളാ
അപ്പൊ ഈ ഏ മ്മ് ഡെങ്കിപ്പനി വരുന്നത് ഏത് കൊതു കുത്തുമ്പഴാ
അത് ദേഹത്ത് ഈ കൊതുവിന്റെ അകത്ത് വെള്ള വെള്ള കുത്തുള്ള കുഞ്ഞ് കൊതുകളില്ലേ വെള്ള കൊതുകളില്ലേ അതേ പോലത്തത് കുത്തുമ്പഴാ ഉം
രാത്രി വന്ന് കുത്തുന്ന്‌
ആഹ് റബ്ബറുണ്ടോ അവിടെ?
ഉം
ആഹ് അതുകൊണ്ടാ കൂടുതലും കൊതുക് കാണും അവ്ടെ
പണ്ടൊന്നും അങ്ങനെ കൊതുക് കടിക്കത്തില്ലായിരുന്ന് എന്നെ ഇപ്പൊ കൊതു കൊത്കും ഉറുമ്പും എല്ലാം കടിക്കും ഞാൻ രാവിലെ എന്നും എണീക്കുന്നത് കൊറേ ഉണ്ടയായിട്ടാ ദേഹ
ഹ് ഹ് ഹ് ഏയ് എനിക്കും ഞാൻ കട്ടിലേ കെടക്കുമ്പോ എന്നെ എന്താണ്ടൊക്കെ കടിക്കും
എടക്ക് വെച്ച് കയ്യിലൊക്കെ എന്തോ ഇഴയുന്ന കൂട്ട് തോന്നും നോക്കുമ്പോ ഒന്നും കാണത്തില്ല
ഉം
എന്തൊരു കഷ്
കൊതു ചെവീടെ കീഴി വന്നിര്ന്ന് എന്നും മൂളും ഉറങ്ങാൻ സമ്മയിക്ക ത്തില്ല രാത്രിയാവുമ്പോ
ഇവടെ ഞങ്ങള് ബാറ്റ് വാങ്ങിച്ച് കൊതുകിനെ കൊല്ലാൻ
ആഹ്
ബാറ്റ് വാങ്ങിച്ച് വെച്ചേക്ക്ന്ന്
ആഹ് ഡ്രസ്സൊക്കെ കഴ്കി തുണി കഴ്കിടാൻ കെടക്കുന്നു കൊറേ തുണി കഴുവണം കുളിക്കണം ഇനി എന്തൊക്കെ പരിപാടി
രാവിലെ അഞ്ചണി എനിക്കിനി ഇവിടെ പരിപാടിയല്ലേ
ആഹ്
പിന്നെ
ഇനി നമ്മളില്ല്യ
ഉം
ഇച്ചോ ആ ബാറ്റ് ഇങ്ങ് എട്ത്തെരൊ
കൊതികിനെ ഒന്നും കൊന്നൂട
അതെന്തെ?
കൊതുകൊക്കെ പലരുടെയും പുനർജന്മമായിരിക്കും
ആഹ് പിന്നെ ചാവട്ട് പുല്ല് ഇതെങ്ങനെ ഇതെങ്ങനെ? ഓണാക്കുന്ന എങ്ങനാ ജസ്റ്റ്‌ ഇങ്ങനെ നീക്ക്യാതിയോ ഇതിപ്പോ ഓണാ ഉം ഇതി കുത്തീട്ട് അടിക്കണം ഒക്കെ ഹലോ
ആഹ് പറ
കൊതുക് ബാറ്റ് ഉപയോഗിക്കുന്നത് കൊതുക് ബാറ്റിനകത്ത് ലൈറ്റുണ്ട് അപ്പം ചെല്ലി എല്ലാം കൂടെ അട്ത്തോട്ട് വരും
ആഹ് ആഹ്
നോട്ട് എ ടോയി ഫോർ ചിൽഡ്രൻ
പണ്ട് ഈ കൊതുക് ബാറ്റ് വെച്ചിട്ട് ഞാൻ ഗിത്താർ കളിക്കുവാരുന്ന് അത് ഓണ് ണാക്കി വെച്ചോണ്ട് ഒരു ദിവസം ഗിത്താർ കളിച്ച് കറണ്ട് അടിച്ച് നല്ലോണം
എനിയും കമെന്റ്സ്
ഉ എടുത്ത വെച്ച അതും ബട്ടൺ ഓണ ആഹ് ബട്ടൺ ഓൺ ആക്കി വെച്ചിട്ട് ഗിത്താർ കളിച്ചോണ്ടിരുന്നത് ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ മന്തി വാങ്ങുമല്ലോ
കൊള്ളാം കൊള്ളാം പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചോറണ്ടോളാൻ വയ്യാരുന്ന് ഇല്ലേ തിരുവന്തപുരത്ത് നിന്ന് അവിടുത്തെ ഫുഡൊന്നും കൊള്ളത്തില്ല മ ഫുഡും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ദോശ പൊറോട്ട അങ്ങനെയൊക്കെയാണ് തിന്നുന്നത് ഇവിടെ വന്നപ്പോ ഇവിടെ വീട്ടില ആളുണ്ടോ ഇവിടെണ്ടായില്ല പിന്നെ ചിറ്റ വിടുന്ന് ഇടക്ക് വെച്ച് ചോറ് കഴിച്ചു പിന്നെ ഞാനങ്ങവിടെ പോയപ്പോ അവിടെ രാത്രി പൊറോട്ടയും ചിക്കനും ഒക്കെ
ഓഹ് ഓഹ്
ഞാന ഇന്നാ ഞാൻ പിന്നെ ചോറുണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി
ഞങ്ങള് ഹോസ്പിറ്റല് കെടന്നപ്പോ ഒരു ദിവസം ഇതേപോലെ ചിക്കനും അല്ലാ പൊറോട്ടയും ബട്ടർ ചിക്കനും എങ്ങാണ്ട് ഓർഡർ ചെയ്ത് ഓ അടിപൊളിയായിരുന്നു ബട്ടർ ചിക്കൻ ലക്ഷ്മിയ എടുബിൾസിലെ
ലക്ഷ്മി മറ്റേ ആ ഞാൻ അവിടുന്ന് ഞങ്ങള അവിടെ പോയി കഴിക്കാറുണ്ട് മിക്കപ്പോഴും അവിടെ പോയാ കഴിക്കുന്നേ
ആഹ്
അടെ ഞങ്ങള് കൊറെ ട്രൈ ചെയ്യാത്തതൊക്കെ എനിക്കണേ ലത് കഴിച്ചോണം ലോഡഡ് ഫ്രൈസ്
ഏഹ് എനിക്കും പലപ്പഴും തോന്നും ലോഡഡ് ഫ്രൈസ് കഴിക്കണോന്ന്
എനിക്ക് തിന്നാൻ തോന്നന്ന് അവിടെ ഒരുസം ലക്ഷ്മി പോയപ്പോ അവിടിങ്ങനെ എഴുതിയിട്ടേക്കുന്നു ലോഡഡ് ഫ്രൈസെന്ന് പക്ഷെ എറങ്ങാൻ നേരത്താ കണ്ടത്
ഓഹ്
ഇപ്പക്കൊതുവുല്ല ഒരു കുന്തോല്ല
അതല്ലെ അങ്ങന ബാറ്റെടുത്ത് കൈ വെച്ച് കഴിഞ്ഞാ കൊതു വരത്തില്ല
എന്താ ചെയ്യാ
അതാന്നെ എന്തോ ചെയ്യാന
ലളിതാമ്മ പറയുന്നണക്കെ എന്തോ ച്ചാ ചെയ്യാനാ പറഞ്ഞാട്ട് പോലും
കേട്ടില്ല
അമ്മേടെ അമ്മ പറയുന്ന ഡൈലോഗ എന്തോ ചെയ് യ്യാനാന്ന് പറഞ്ഞാട്ട് പോലും
ങ്ങനാ സംസാരിക്കുന്നെ
ഓഹ് ആ സമയാവുമ്പോ പിന്നെ ഒരു ലോട്ടറി അടിക്കണം അല്ലെങ്കി ഒരു ഉം എന്തേലും രാവിലെ എണീറ്റ് കതക് തൊറന്ന് നോക്കുമ്പോ മിറ്റത്തൊരു ഒരുരു രണ്ട് ലക്ഷം രൂപ കിടക്കണം
ഓഹ് അപ്പൊ ഒറ്റടിക്കങ്ങടിച്ചിട്ടവടെ നിക്കാരുന്നു
അതാ
പിന്നൊരു ടെൻഷനും വേ
പിന്നെ മാസമാസം ഇത് മാത്രം ഹോ ഹോസ്റ്റൽ ഫീസ് മാത്രം കൊടുത്താതിയായിരുന്നു
ചേച്ചിടണക്ക് വല്ലം കിട്ടിയന്നെങ്കി അടിപൊളിയായേനെ
ആന്ന്
കിട്ടി കിട്ടി കേറി കേറി ഒരു കൊതുക് കേറി
അയെന്തുവാ ചേച്ചിടകണക്ക്
ചേച്ചി നിക്കുന്നത് ഫ്ളാറ്റിലല്ലിയോ
ആഹ്
അവിടെന്ന് വെച്ചാല് ഏഹ് എല്ലാരും ഏഴു പേ എത്ര ആറു പേരുണ്ട് ആറു പേരും ഡിവൈഡ് ചെയ്യും പൈസ
ആഹ്
ഒരു ഫ്ളാറ്റില് മൂന്ന് റൂമ് ഒരു റൂമില് രണ്ടു പേര് വെച്ച്
ആഹ്
തിരോന്തോരാണെങ്കി ഇങ്ങനൊക്കെ നോക്കാർന്നു പക്ഷെ എറണാകുളത്തൊക്കെ ഭയങ്കര ആളുകളല്ലയോ
ആഹ്
എന്താ എറണാകുളത്ത് കിട്ടാൻ പാട
ഉം ഉം
ഉ
എത്ര രൂപയ റെന്റ്
ഏഹ് അവർക്കൊ ചേച്ചിക്കൊ മൂവായിരം ഫുഡ്ഡും ഒണ്ട് അവർക്കൊര് റൂം അവർക്കൊരു റൂമൂണ്ട് വാഷിംഗ് മെഷീൻ എല്ലാവൊണ്ട്
ആഹ്
എന്തെങ്കിലും കേക്കാമോ
ടോട്ടൽ അവര് ആറു പേരോ
ആഹ് ആറ് പേര് വാട്ടർ ബില്ലും എല്ലാം അവര്
ആറ് മൂന്ന് പതിനെട്ട് പതിനെണ്ണായിരം രൂപ ഒരു മാസവാടാങ്ങാക്ക്‌
പതി ആ പതിനാറാമത്തെ നിലയില അവർക്ക് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് പിന്നെ അവർക്ക് ഫിംഗർ വെക്ക് റൂമില് അല്ല ഫ്ലാറ്റില് അങ്ങനെ എന്തോ ചെയ്യും അത് അങ്ങനൊക്കെയ ചേച്ചി ഇങ്ങനെരു വേറെ പോയി
ആഹ്
അത് വക്ഷെ അറിയാത്തെയാ അറിയാന്നെ നല്ല തോന്നുന്നു
ആഹ് ഇപ്പൊ ചേച്ചി നേരത്തെ താമസിച്ചെടുത്ത് എന്തോ പറ്റി
അവിടെ ഭയങ്കര സീൻക്കെയായിരുന്നു
എന്ത്‌
അവര് അവിടെ നല്ല ഇതായിരുന്നു ഫുഡിനും കൂടെ കൂട്ടിയിട്ട്
ആഹ്
റെന്റും ഫുഡും എല്ലാം കൂടെ എട്ടങ്ങാതായിരുന്നു
ഓഹ്
പക്ഷെ ഫുഡ് എല്ലാം അടിപൊളി ആ ചേച്ചിക്ക് പ്രത്യേക ഒരു റൂം ആഹ് ഒരു വീടല്ലയോ അത്
ആഹ് ആഹ്
ചേച്ചിക്കരു പ്രത്യേക റൂം ബാത്റൂം ഫുഡ് നല്ല ഫുഡ് ഒര ആന്റി വന്ന് ഉണ്ടാക്കികൊടുക്കും പക്ഷെ അവ്ട്ത്തെ പെൺമ്പിള്ളേര് അവടെ നിക്കുന്നത് അവ്ട് പ്പ ഈടെ രണ്ട് പെൺപിള്ളേരുടെ അവർക്ക് ഓൾറെഡി വേറെ വടെ വീടുണ്ട് പക്ഷ അവരിവിടെ റെന്റിന് എടുത്തിട്ട് അവരിങ്ങനെ ആളെ താമസിപ്പിക്കാ. ഇവർ അമ്മയ്ക്ക് വെളീലങ്ങാണ്ടാ ജോലി നേര്ത്തെ കേന്ദ്ര സർക്കാറ്ന്റെ കൂടായിര്ന്നു ജോ കേന്ദ്ര സർക്കാർന്റെ ജോലിയായിരുന്നു. അങ്ങനെ ഇപ്പം വെളീലാ അങ്ങനെ ഇവരാണെങ്കി ഭയങ്കര പൈസാ പൈസാ പൈസാ പിഷുക്കികളാ പനി വന്നാ പോലു ഹോസ്പിറ്റലിൽ ങ്ങനക്യാ. ഇവർടെ ബാ ആണെങ്കില് ഈ രണ്ട് കൊ കൊച്ചുങ്ങളില്ലിയോ
ആഹ്.
ഈ കൊച്ചുങ്ങൾടെ അമ്മേ ഒന്നാ പക്ഷെ അച്ഛൻ രണ്ടാ.
ഓഹ് ഓഹ്
അപ്പൊ ആദ്യത്തെ ഒരാളെ ഡിവോഴ്സ് ചെയ്ത് രണ്ടാമതൊരു ഡോക്ടർനെ കെട്ടി ഡോക്ടർനും ഡിവോഴ്സ് ആയതാ ഡോക്ടറും ഡിവോഴ്സ് ആയതാ പക്ഷ ഡോ ട്ടർനേ അങ്ങ്കെട്ടി.
ആഹ്.
ഡോക്ടർനെ കെട്ടി വെള്ളവടിയാ അങ്ങനെ പൈ ഡോക്ടർനെക്കെട്ടി ഇപ്പ അവര് മാറി സപ്പറൈറ്റ് ആയിട്ടാ നിക്ക്ന്നത്.
ആഹ്.
ഈ പിള്ളേര് രണ്ടു പേരും ഈ വീട്ടില് അങ്ങനെ.
ആഹ് ആഹ് കട്ടയ്ത്ട്ട് വിളിക്കാവെ.
ആഹ്.
ആഹ്